ഹലോ കേക്കുന്നുണ്ടോ
കേക്കണ്ട്രി ആരാ
ആ
എന്താ വിശേഷം
എടി വിശേഷം
നല്ല വിശേഷടി സുഖല്ലേ
ഇങ്ങനെ പോണു നീയോ അപ്പം നിനക്കോ
എങ്ങെനെ കോളേജൊക്കെ എങ്ങനെ പോണ്
ഓ മാട്പ്പായെടീ
എന്തെടീ എന്താ പറ്റിയെ
എൻ എന്തെ ആൾക്കാരന്നെ വേറെന്ത് ആൾക്കാര് ശരിയല്ലടി മട്
ആ ചാര പ്പ അവിടെ ശരിയ എല്ലാടത്തും ഉണ്ട് ച്ച
നമ്മള എന്തേ ചെയ്തിട്ടുണ്ടെങ്കി കൂടി കുഴപ്പ ഇല്ലായിര്ന്നു പക്ഷെ നമ്മളത് നല്ല രീതിക്ക് നിന്നിട്ട് നമ്മുടെ അടുത്ത്ങ്ങനെ കാണിക്കുമ്പോ അവിടെ പറ്റണില്ല അന്നാ മറ്റ് മതിയാക്കി പോവണം ന്ന്ണ്ട് പക്ഷേ ഇനി ഒരു രണ്ട് വർഷേ ഒള്ള് വീട്ടുകാര് നമ്മളിങ്ങനെ പൈസ കൊടുത്തിട്ട് നമ്മളെ പഠിപ്പിക്കല്ലേ അപ്പൊ അതിനെ ഉള്ളത് കൊടുക്കണ്ടേ
കൊഴപ്പെന്താ ശെരിയാവും
അയ്യടിയേ ആരും നമ്മൾ ഉദ്ദേശിക്കണം
ന നമ്മളിപ്പോ അവിടെ ചെന്നേക്കണ എന്തിനാ നമുക്ക് വല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടാനാണോ നമ്മളിപ്പൊരു ഒരു ക്യാര നല്ലൊരു കോഴ്സിനൊന്നു അല്ലല്ലോ ചേർന്നേക്കണത് നമ്മൾ നമ്മളെ പഠിക്കണ കോഴ്സിനല്ലേ ഇപ്പ നമുക്ക് എന്തായാലും ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടും കണ്ടക്ട് സർട്ടിഫറ്റ് കിട്ടും അത് കോളേജില് വരണം അതില് ഇ നമ്മള് എന്തിലോ ഒരു പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാട് എഴുതി തരും അതല്ല കാരണം നോർമലായിട്ട് പോണൊരു കുട്ടിയാണെങ്കിലും അതില് ഗുഡ്ന്നല്ല അ കുട്ട്യാക്കും അ എത്ര നല്ല കുട്ടിയാണെങ്കിലും കോളജില്ല പ്രശ്നങ്ങളന്നും ഇണ്ടാക്കാത്ത കുട്ടി ഇ ഗുഡ്ന്നാണ് എഴുതാ പിന്നെ ഈ ചില ആൺകുട്ടികളൊക്കെ ഉണ്ടാവല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഇ സസ്പെൻഷനൊക്കെ കുട്ടികൾക്കാണ് അത്രേയും ബാഡ ആയിട്ടുള്ള കുട്ട്യാള്ക്കാണ് നമ്മള് ബാട്ന്നോര് കൊട്ക്ക അത് അധികം പേരൊന്നും കൊടുക്കൂല നമ്മളെ ജോല ത്ര ന്നല്ലേ ആ അപ്പൊ നമ്മള് ഒരാള്ടേയും സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിട്ടല്ല ഇതിപ്പോ നമ്മള്പ്പോ നമ്മള്പ്പോ വിചാരിക്കും നമ്മള് നല്ല രീതിയിൽ എല്ലാവരുടത്തും നല്ല രീതിൽ നിന്ന എല്ലാവരും നളെ പറ്റി നല്ല പറയും എന്ത് എത്രാണോ നല്ല
അതെ ആര് ബോധിപ്പിക്കാൻ ഏ
അതെ നമ്മളൊരാളെ ബോദിപ്പിക്കേണ്ട ആവശ്യല്ല നമ്മള് എങ്ങനെയാണോ നിക്കണ അതേപോലെ നിക്ക ഇഷ്ടപ്പെടുണോര് ഇഷ്ടപ്പെട്ടാ മതി അല്ലാത്തോര് ഇഷ് പ്പെടണ്ട കൂടെ നിക്കാൻ പറ്റണോല് കൂടെ നിന്നാ മതി ഒരു നിർബ
പക്ഷെ എനിക്കൊരുത്ണ്ട് എടി നമ്മളല്ലേ എല്ലാവരോടും നല്ലരീതിക്കാണ്
നമ്മക്ക് ചുറ്റുള്ള നമ്മള് വിചാരിക്കും നമ്മള നമ്മളായിട്ട് നിന്ന ഒരുപാട് പേർക്ക് നമ്മളെഷ്ടാവും അല്ലെ നമ്മള ഇത്രയും നല്ലരു കുട്ടി ഇത്ര നല്ല സിൻസിയർ ആയിട്ടുള്ള ഒരു കുട്ടി ന്നൊക്കെ ആ അപ്പൊ നമ്മള് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നമ്മളായിട്ട് നിന്ന ആൾക്കാര് നമ്മൾ ഇഷ്ടപ്പെടുള്ളുന്ന് പക്ഷെ നമ്മൾ നമ്മളായിട്ട് നിക്കുമ്പോ ആൾക്കാര് നമ്മള് വെറുക്കാ ചെയ്യാ അതിപ്പോ നമ്മൾ നമ്മളായിട്ട് നിക്കുമ്പോ നമ്മളെന്തെലും ഇപ്പോ ഓരോരുത്തർക്ക് ഓരോ ക്യാരക്ടർ ആയിരിക്കും ട്ടോ അപ്പൊ ചെലൊരു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇഷ്ട ഇഷ്ടപ്പെട്ടില്ലന്ന് പറയും അപ്പൊ ചെലപ്പോ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല കേൾക്കണ ആള അത് ഏത് രീതി യിലാ എടുക്കാന്നുള്ളേ പറയാൻ പറ്റൂല്ല അപ്പ നമ്മള് നമ്മളായിട്ട് നിന്നിട്ട് കാര്യല്ല നമ്മുക്ക് നമ്മളായിട്ട് നിക്കാൻ പറ്റുന്ന ഒര് സ്ഥലം ഞാ ഇപ്പോ ഇനിക്കിവിടെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഞാന
അതെ
ഞാൻഞാനായിട്ട് ഏ എനിക്ക് കുറേ പ്രശ്നങ്ങൾഉണ്ടറേ അത് പറഞ്ഞ് കഴിഞ്ഞാ തീരില്ല ഞാൻ പറയാ നിന്നോട് പറയണന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മളായിട്ട് നിന്നിട്ടൊരു കാര്യൂല്ല നമ്മളെ നമ്മള് നമ്മളൊരു വെള്ളച്ചാട്ടത്ത്മ്മ നിക്കാന്ന് പറയും അങ്ങനെ എങ്ങനേണ് വെള്ളച്ചാട്ടം എങ്ങനെ ഒഴുകി ഒഴുകി ക്കാ ആ ഒഴുക്കിനനുസരിച്ച് നിക്കാൻ പഠി ക്കണം ഏ നമ്മള് നല്ല രീതിയിൽ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മളരാൾ ഉപദേശിച്ചിട്ടോ കാട്ടിട്ടോ മറ്റൊരാളെ നന്നാക്കീട്ട് നമുക്ക് കിട്ടാൻ നമ്മളിപ്പോ ഒരാളോട് ഒരു കാര്യം പറയാ നീ ചെയ്തത് തെറ്റാന്ന് പർ ഞ്ഞയ്ഞ്ഞാല് ആ ആള് ചെലപ്പോ വേറെതിലായിരിക്കു ഇട് ക്ക്ണ്ടാവ അ ക്കെന്നോട് അസൂയ അവള് അവള് അസൂയ കൊണ്ട് എന്നോട് പറഞ്ഞതാണ് അല്ലെങ്കിൽ അവൾക്ക് എന്നോട് ദേഷ്യം കൊണ്ട് അവള് പറഞ്ഞതാന്നാണ് ആ കുട്ടി എടുക്കുള്ളോ ഹാ അപ്പാ ആ കുട്ടി അത് ആ രീതിൽ എടുക്കുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ ഞാൻ മൻസി ഇനി മുതൽ ഞാൻ നിക്കാൻ പോണത് അങ്ങനെയായിരി ക്കും വേറെ ഇങ്ങട് എങ്ങനെയാണോ പെരുമാറുന്ന തേ പോലെ അങ്ങട്ട് പെരു മാറ എന്ന് കരുതി മുണ്ടാണ്ടിരിക്കാനല്ല പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാ പക്ഷെ ഏ നമുക്കൊരു മയ്
ക്ക് വേണ്ടി ഇര്ന്ന് വെച്ചാല്ലേ നമ്മുടെ
ആ പക്ഷെ ഒരു എ നമ്മള് നമ്മക്ക്‌ നല്ലൊ അഫക്ട് ചെയ്യണ ഒരു കാര്യാണെങ്കില് അന്ന് പ്രതികരിക്കണം പക്ഷെ എല്ലാ കാര്യത്തിലും അത് ചില ആൾക്കാര്ണ്ട് മനഃപൂർവം ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവം അത് ആ ആൾക്കാർക്കറിയാ ഈ ആളെ വീക്ക്നെസ് എന്താന്ന്ള്ളത് അപ്പൊ ആ വീക്നെസ്സില് കേറി പിടിച്ചിട്ട് അവര് തല്ലുണ്ടാക്കാൻ വേണ്ടി നോ അ തല്ല്ണ്ടാക്കി കഴിഞ്ഞാല് നമ്മളെ വീക്നസ്സ് കേറി പിടിച്ചിട്ട് അവര് എന്തേലും ആക്കീട്ട് അവിടെ തല്ല് ഉണ്ടാക്കാൻ നോക്കിയാ നമ്മളത് പ്രതികരി നമ്മൾ പ്രതികരിക്കുംന്ന്ള്ളത് അവർക്ക് നന്നായിട്ടറിയാ അപ്പൊ അങ്ങനെ നമ്മൾ പ്രതികരി ചെയ്യ്നാൽ അവർ പറയും ഈ ആളാണ് തല്ല്ണ്ടാക്കിയത് നിന്റെ കാര്യാണ് നിയാണ് തല്ല് ഇണ്ടാക്കിയത് നീയാണിവിടെ പ്രശ്നം ഇണ്ടാക്കണത് അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോ നമ്മളെ റൂമിൽ പൊറത്താക്കാൻ വേണ്ടി നോക്കും അത് കൂടിയ്ഞ്ഞഞ്ഞാൽ അങ്ങനെ വരെ സംഭവിക്കും അപ്പൊ എല്ലാ കാര്യത്തിലും പോയി പ്രതികരിക്കരുത് കുറെയൊക്കെ അതായത് ഈ നമ്മളെ പറഞ്ഞത് തല്ല്ണ്ടാക്ക്ണ ആളെ ലക്ഷ്യം എന്ന് പറയുമ്പോ നമ്മളെ എങ്ങനേങ്കിലും ഇതാവാന്ന്ള്ളതാണ് അപ്പ എങ്ങനേലും ദേഷ്യം പ്പെടാന്ന്ള്ള അതവാത്തി കൊട്ക്കരുത് അതായത് നമ്മള് സ്വ എന്താന്ന്ച്ച് കൈഞ്ഞാല് ഏറ്റവും നല്ലത് പറഞ്ഞാൽ സാ
അതെ സൈലൻസ് ആണത് സൈലന്റ് ആയിരുന്നു
അതായത് അതായതും സൈലന്റായിരിക്കാന്ന് പറഞ്ഞാല് പാവം പോലെ ഇരിക്കാന്ന് അല്ല
ആഹ്
പാവം പോലെ ഇരിക്കാന്നല്ല ഞാൻ പറയണത് അതായത് ഒരാള് നമ്മളെ പറ്റി കുറ്റം അല്ലെങ്കിൽ മോശായിട്ട് ഒരു കാര്യം പറയുമ്പോ എല്ലാത്തിനും പോയി പ്രതികരിക്കാൻ കൊറെയൊക്കെ മൈൻഡ് ആക്കാത്ത പോലെ നീ എന്ത്‌ വാണെങ്കിലും പറഞ്ഞോടി എനിക്ക് പുല്ലാടിന്ന്ള്ള ഒരു എക്സ്പ്രഷൻ കെ ഇരിക്കാ എഹ് വായ തുറക്കണ്ട അല്ലെങ്കിൽ നമ്മള് ആ പറയണ സമയത്ത് നമ്മൾ ഇത്ര നേരം ഇണ്ടാണം കാര്യം ചെയതേ ന്നാ കാര്യത്തിൽ എൻഗേജ് ചെയ്യാ അല്ലെങ്കി നമ്മൾ മൈന്റാക്കണ്ട ഔട്ന്ന് പോവ അപ്പാ ളെ ആൾക്ക് മനസ്സിലാവും ഇവളെ ഇനി കിട്ടില്ലാന്ന് മനസ്സിലാവും അ അതായത് യോ അയ്യോ അവളെന്നെ കുറ്റം പറയ്ന്ന് പൊട്ടി പോ ഇക്കല്ലെ മാണ്ടവ് നീ എന്ത് മാണങ്കിലും പറ ഔടേങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റ്ണൊക്കെ ചെയ്തോ ഇനിക്കൊരു ഏ ഇ തൂ തേങ്ങീല ഇങ്ങെളെ ബീടീട് ക്കണം ഒരു ആ ഒര് ക്കണം. അതാണ് അതാണ് ഏറ്റവും നല്ല റിവഞ്ച്. അത് ഞാൻ പറഞ്ഞില്ലെ അവരെല ഷ്യന്ന് പറയുമ്പം നമ്മള്താക്കീട്ട് ഇന്നട്ട്പ്പം ഇ ഇവരെ കാരണായിരിക്കാ മ്മളെ തല്ലു ഇണ്ടാവാ. ലാസ്റ്റ് ഇവരെന്താ ചെയ്യാ ഈ കാര്യങ്ങള ക്കെ നമ്മളെ മേത്ത്ക്ക്ടും. നീ കാരണാണ് പ്രശ്നണ്ടായത് നീ കാരണാ പ്രശ് നണ്ടായേന്നെ പറഞ്ഞിട്ട് എല്ലാം ഞമ്മളെ മെത്ത്ക്ക്ട്ത്ത്ടും.
അതെ
അതാ ലാസ്‌റ്റ് ണ്ടാവാ.
അങ്ങനെയാണ് ല്ലേ.
നമ്മളായിട്ട് അതിന് ഒരു അവസരം ഇണ്ടാക്കി കൊടുക്കാതിരിക്കുവാ ര - ണ്ട് കയ്യും കൂടി കൂട്ടിയാലല്ലേ കൊട്ടി ക
ക്ഷെമി മിണ്ടാടിരുന്നാലും കൊറേകൂടെ പ്രശ്നാണ്
മിണ്ടാണ്ടിരുന്നാലും പ്രശ്‌നം ഉണ്ടാവും മിണ്ടി ആലും പ്രശ്ന - അപ്പള് എന്താന് വെച്ചാല് മൈൻഡ് ആക്കാണ്ട് വിടുവാ അതാണ്- ഏറ്റവും നല്ലത് നമ്മള് എടുത്തിട്ട് താ നമ്മള് ആഹ് നമ്മടെടുത്തേക്ക് ഡയറക്റ്റ് വരണ പ്രശ്നങ്ങള് വേറെ ഡയരക്റ്റ് ഒരാള് വന്നിട്ട് നമ്മളെ മോത്ത് നോക്കീട്ട് നമ്മളെ മോശായിട്ട് പറയണമെങ്കിൽ അപ്പ പ്രതികരിക്ക അല്ലാണ്ട് അടുത്തുകൂടെ പോണേനൊന്നും പ്രതികരിക്കാൻ നിക്കണ്ട അടുത്തു കൂടെ പോണ കാര്യങ്ങളൊക്കെ അങ്ങട് പൊയ്ക്കോട്ടെ ചെലപ്പം ആള് ഡയറക്റ്റ് വന്ന് പറയണന്നില്ല ചെലപ്പം ഇൻ ഡയറ്ക്ടയിട്ട് പറയ ഇൻ ഡയറക്റ്റായി പറയണ കാര്യങ്ങള അങ്ങനന്നെ വിട്ടോ അല്ലാണ്ട് ഡയറക്റ്റ് നോക്കി ഇപ്പം നമ്മളെ മോത്ത് നോക്കീട്ട് കൈ ചൂണ്ടിട്ടോ സംസാരിക്കാണെങ്കി തിരിച്ച് അതിന് പ്രതികരിക്കാം മനസ്സിലായോ രണ്ട് കയ്യും കൂടി കൊട്ടിയാലാണ് സൗണ്ട് ഉണ്ടാവുള്ളു നമ്മള് പ്രതികരിക്കാണ്ടിരിക്കന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പ്രതികരിക്കണം നമ്മക്ക് അറിയാണ്ടല്ല പക്ഷെ അവരെ എങ്ങാനും സ്ട്രോങ്ങ് ആയതുകൊണ്ടാണ് നമ്മൾ ഒരാള് ഇങ്ങനെ പറയുമ്പോൾ നമ്മളത് അത്‌ അല്ല - അത്രയും കണ്ടട്രോളിൽ ഇരിക്കണെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്ര ആഹ് അതായത് നമ്മളെ- നമ്മള് നമ്മളത് രക്ഷപ്പെടും കേട്ടമതി വേണ്ട നമ്മ സൗണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിട്ട് അവര് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടന്ന് വെച്ചാൽ നമ്മള് നമ്മളത് നമ്മ- അത് മൈൻ ഡാക്കാണ്ട് വിട അതായത് നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളോര്ക്ക് മാ ത്രാണ് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മൈൻഡ ആക്കിടു വാണ അല്ലാണ്ട് നോർമലി ഒരു വീക്ക് ആയിട്ട്ള്ള ഒരാളാണെങ്കി അത് അപ്പ തന്നെ പോയി പ്രതികരിക്കും. പ്രതികരിക്കാൻ നിന്ന, പിന്നെയ്ന്റെ പേര്ല് നൂറ് പ്രശ്നങ്ങളാണ്ടാവും. ഹലോ
ആ
എടീ കേട്ട ണ്ടാ
അ വ്ടെ കേൾക്കുന്നില്ല
ഇപ്പൊ കേക്കണ്ടല്ലോ ആടി ഓക്കെ ആ അപ്പൊ നമ്മള് പ്രതികരിക്കാൻ പോയാ അതിന്റെ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങള് വരുമ്പോ ഒക്കെ ഏറ്റവും നല്ലൊരു വഴി പറയണത് മിണ്ടാണ്ട് ന്ന് അവരെങ്ങാനും നമ്മൾ അവരെ ആരെ നമ്മുക്ക് എല്ലാം സ്ട്രോങ്ങ് ആയിരിക്കും നമ്മള് അതുകൊണ്ടാണ് നമ്മള് ഇങ്ങനെ ചെയ്യണത്
ആ അതെ അത്ര ഇത് വേണോല്ലോ എല്ലാം കേട്ട് ട്ടിരിക്കാൻ
ആ എല്ലാം കേട്ടിട്ട് നോർമലി ഒരു വീക്സ് ആയവരാണ് ഈ വെളുത്ത സാരി ഉടുക്കുന്ന ആള് ആൾക്കാരാണെങ്കിലും അവരെ ഇനി ഇവര് പ്രതികരിക്കാംന്ന് പിന്നെ അത് അതായി ഇതായി പ്രശ്നായി അയ്നെക്കാളും നല്ലത് പുല്ലുവില എന്നുള്ള രീതിയില് നീ നിനക്ക് ചെയ്യാൻ പറ്റതൊക്കെ നീ
ചെയ്യ് അതല്ലെ ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ട് നമുക്ക് അതുപോലെ നിന്നാൽ മതി എന്ത് എന്തിനാണ് വെറുതെ അവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് വേണ്ടാല്ലോ
വേണ്ട ഇവിടന്ന് പോയല്ലാ എല്ലാവരും എല്ലാവരെ വഴിക്കും പിന്നെ നമ്മള് എന്തേലും പരിപാടി ഉണ്ടാവുമ്പോഴൊക്കെയല്ലേ കാണ നമ്മൾ ഇവരെ നമ്മൾ ഇവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണില്ലല്ലോ ഇവിടേന്ന് പറയുമ്പോ നമു ഒരാളെ ഡിപെൻഡ് ചെയ്യുകയാണ് ചെയ്യു ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ വീട്ടാരുടത്ത് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇവിടെ ഒരാള് ഒരാളെ വെറുപ്പിക്കാൻ പറ്റില്ല നമുക്ക് പറയാൻ പറ്റില്ല എവിടന്നാ നമുക്കൊരു സഹായം കിട്ടാന്നുള്ളത് മനുഷ്യന്മാരാണ് ഇപ്പ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം അപ്പോ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുമ്പോ ഡിപെൻഡ് ചെയ്തിട്ട് ജീവിക്കുമ്പോ നമ്മൾ അതിനനുസരിച്ച് അല്ലേ അവരോട് നിക്കണം അല്ലെങ്കി നമുക്ക് പെട്ടെന്നൊന്ന് തലകറങ്ങി വീണു കഴിഞ്ഞായാല് നമ്മളെ എല്ലാവരേയും വെറുപ്പിച്ചാ നമ്മളെ ആര് വന്ന് പിടിക്കും ഇല്ലല്ലോ അപ്പൊ നമ്മള് ഇപ്പൊ നല്ല രീതിയിൽ നിക്കാ നല്ല രീതിൽന്ന് പറഞ്ഞാ വയങ്കര നല്ല രീതിൽ ഒന്നും അല്ല വെറുപ്പിക്കണ്ടരെ ഇങ്ങനെ അതെ ഇവിടെപ്പ ചിലപ്പോ ഒര് അടുത്തൊരു ബോംബ് പൊട്ടും
അ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ സൈലന്റ് ആയിട്ടുള്ള പോകുമ്പോ ആയിരിക്കാം ചെലപ്പോ ഏ വല്ല്യ ബോംബായിരിക്കാം എന്താന്ന് അറിയില്ല എന്തായാലും ഞാന് ഇങ്ങനാണുള്ളത് ഞാൻ അതുപോലെ തന്നെ നിക്കും എടീ ഞാനെ കൊറച്ച് കഴിഞ്ഞിട്ട് വി വിളിക്കാ ഞാൻ ഉറങ്ങാൻ പോവാ നല്ല ക്ഷീണംണ്ട്
ആഹ് ശരി ഡീ